ഹലോ കേൾക്ക്ണ്ടാ വയലയ്ക്കും മുസ്സലാം
എന്തൊക്കെയുണ്ട് സുഖല്ലേ?
അതിന്റെ ഇടെ വേറെ കോൾ വന്നാ
അയ്ശരി
ആഹ് സുഖാണ്
എന്നിട്ട് സു എന്തായി ഭക്ഷണം കൈക്കലൊക്കെ കഴിഞ്ഞാ
ഭക്ഷണം ഓ പിന്നെ കഴിഞ്ഞി ഇപ്പൊ വൈകുന്നേരം മക്കള് വന്നല്ലോ അപ്പൊ ഇഞ്ഞി ചായക്ക് നോക്കാനായി ഒരാൾ വന്ന്ന് രണ്ടാൾ വരാണ്ട്
മൂന്നാളാലല്ലേ?
ആഹ് മൂന്നാള്.
ഉം
വേറെന്താണ്? ഓ പ്ലസ് ടു ഒരാൾ പ്ലസ് ടു ഒരാൾ ഒൻപത് ഒരാൾ ആറ്
ആഹ് പിന്നെ എന്താപ്പ പറഞ്ഞെ?
ഓളൊമ്പേയിലു ഓൾ പത്തിലാന്ന് ഓള് വെല്യട്ടായിന്ന്റങ്ങാ
ഉം ആഹ് മാ മാറ്റി പറഞ്ഞപ്പോളെ ആഹ് ആഹ്
ഉ ചായ കുടിക്കാനായി എന്നിട്ട്
ഓ ചായ കാച്ചില്ല കാച്ചട്ടെ
ഉ ആ വന്നേനേഷം കാച്ചേള്ളൂല്ലേ
ആഹ് വേറെന്താ മക്കള് വന്നോ
ഇല്യാ മോൾക്ന്ന് ക്ലാസ്ണ്ടായിട്ടില്യ മോൻ വന്നിട്ടില്യ അഞ്ചുമണിയാവും
അയ്ശെരി
ഓക്ന്ന് ടീച്ചർമാർക്ക് ഇതായ കാരണം ട്രെയിനിങ് ആയ കാരണം
അയ്ശരി ട്രെയിനിങ് പോവലായിക്കൂലേ
ആഹ് ആഹ്
അയ് ശരി
പിന്നെ അല്ല രണ്ടാള് മോന്ന് അഞ്ചിലാണ് അവന് വരാനാവുള്ളൂ അഞ്ചമണിയാവും
ആഹ് അയ് ശെരി
ഉം ഉം പിന്നെ ഇവിടെ ഞാന് മുത്തച്ചി ഇമ്മ അമ്മായിമ നിപ്പോ ഇവടെ എന്റെ ഹസ്ബന്റ്ണ്ട് പ്പ വന്ന് കൊർച്ചയായി വന്നിട്ട്
അ ശരി
ങ്ങളെക്കേ നാട്ടിലുള്ള ആള നാട്ടിലള്ളാളാ ഇക്ക ആയ് ശെരി ഇബടെ അയ് ശരി പിന്നെ വേറെന്തേങ്ങനെ പോണ്
ഏഹ് ആഹ് ഒരുമിച്ച് വെക്കും ചെൽപ്പോ മീനെന്തെങ്കിലും ഉണ്ടാക്കും ബിരിയാണി അങ്ങനെ എന്തേലും ആവുണെങ്കിൽ അപ്പൊ പിന്നെ ഇണ്ടാക്കും പിന്നെ സെപ്പറേറ്റ് ഇണ്ടാക്കും ഉം എന്താ കടി ഉണ്ടാക്കണ്ടാ
ആഹ് കടിഇ ഈ ണ്ടാക്കും മുട്ട കോയേൾണ്ട് അപ്പൊ മുട്ടണ്ട് അപ്പ അങ്ങനെട്ട്ണ്ടാകും എന്തെന്തൊക്കെ
അയ് ശരി കേക്ക് എന്തേനൊക്കെ ചെയ്യല്ലേ
ഓ പഴം പഴത്തിനോടൊക്കെ ഉണ്ടാക്കും
ഉം
പയ്യോ ബ്രെഡോ ഉണ്ടാവും അല്ലേ ഓൽക്ക് ബേക്കറിണ്ടാവും അത് മതിയല്ലോ ഇപ്പ എല്ലാർക്കും
ആഹ് അയ്ശരിയാണ് ബേക്കറി ഇണ്ടായ ഒന്നും വേണ്ട
ആഹ്
ബേക്കറി കണ്ടാ പിന്നെ
ആഹ് കണ്ടാ പിന്ന ഓൽക്ക് വേറൊന്നും വെണ്ട ആഹ് അത അതന്നെ ചോറൊന്നും പറ്റൂല മിച്ച റ് രാവിൽത്തെ ആഹ് രാവിൽത്തെ കടി ഇണ്ടായാലൊന്നും ഒൽക്കതൊന്നും പറ്റൂല
ആഹ് അതെല്ല അ അത് കണ്ട പിന്ന തീര പറ്റൂല
ആഹ് അതന്നെ അല്ലേ അവൽക്ക് ചായേം വേണ്ട ഹ് ഹ ഹ ഹ കടി ഇല്ലെങ്കി ചായിം വേണ്ട
അതന്നെ എല്ലാരെ അവസ്ഥ അതന്നെ ഉളരെ പിന്നെ ഫോണും വേണം അതാണ് മെ ഒന്നാമ
ആഹ് അതാണ് വന്നാ പിന്നെ ഓയ്‌വ്ണ്ടാവൂല അതാ ഞാ വേഗം വിളിച്ചേയ് ഇന്ന് ഇനി ഓയ്‌വ്ണ്ടാവൂല ഹഹ
ഇവ്ടെനി എന്റ മോൾക്ക്ന്ന് ക്ലാസ്സില്ലാത്ത കാരണേ ഫുഡയ്ച്ചു ഉറങ്ങീക്കാണ്ന്ന് അവനി പോശൻ തൊടങ്ങി മോം വന്നാലോ ഫോണ് ഫോണെന്ന്നി നടക്കും
അയ്ശരി
ഉം പിന്നെ ഒരാക്ക് കൊടുത്താ രണ്ടാളും തല്ലു ആവും എനിക്കന്നീലാ ഓന്ക്ക് കൊട്ത്തു പറഞ്ഞ്ങ്ങാണ്ടെ ഉം ഉം ആള്ളെണ്ണി ഫോൺ വാണ്ടിരയ്
ആഹ് അത്പ്പം അതൊന്ന് ഇപ്പം കയ്യൂലല്ലോ എടാ സ്കൂൾന്ന് മീറ്റിംഗ് ന് പോയെണ്ടെങ്കി സ്കൂൾ കുട്ടികളെ കജ്ജ് ഫോണന്നെ ഇങ്ങള് കൊടുക്കരുത് ന്ന് പറയും
ആഹ് ശരിയാണ് പക്ഷെ ഫോണില്ലാത്ത ഇവര് വായ്ല് ഭക്ഷണം കയ്ക്ക്ണ്ടോ സ്കൂൾ പോണ നേരത്തു അങ്ങന്നന്ന കൊറേ നേരം ഇങ്ങനെ ഇരിക്കും ഫോൺ കൊട്ത്താ പിന്ന അങ്ങനെ വേഗം കഴിച്ചോളും പിന്നെ അന്റ കടി ഇണ്ടാക്കാറ്ണ്ടോ ഏഹ് കടി ഇണ്ടാക്ക്ണ്ട ഇന്ന്പ്പോ
ഇന്ന് ഇപ്പ ഞ്ഞി ആവൂല ഹ ഹഹ ആഹ് മൊട്ടയൊക്കണ്ട് ബേക്കറിണ്ട് അയ്നത്
ആഹ് പിന്നെ എന്താ നോമ്പ് പിടിച്ചീന്നോ
ഇല്ല ഇന്ന് നോമ്പൊന്നുല്ല
ഏഹ് പിന്ന എപ്പള എത്ത എപ്പള വര എന്ത് ജോലി
ഹസ്ബന്റിനോ ഹസ്ബന്റ് റബ്ബർ ടാപ്പിംങാ
ആഹ് ശരി
ഉം രാവില പോഴ ഉച്ചാപ്പോത്തെന് വെരും
ആഹ് കൊറച്ചേരം ഉള്ള്ല്ലേ
ആഹ് കൊറച്ച് നേരം പൊൽച്ചക്ക് പോം. അഞ്ചുമണിയൊക്ക ആവുമ്പ പോവും
ആഹ്
ഉം ഉച്ചക്ക് പന്ത്രണ്ട് മണി രണ്ട് മണി ൻ്റെ ഉള്ള്ലൊക്കായിട്ട് വെരും
ആഹ് ശരി അത് വരെ ഒറ്റക്കാവുല്ലേ
ആഹ് വെരെ പിന്ന അമ്മള പണികൾ ഇണ്ടാവു അല്ലോ ആഹ്
അപ്പൊത്തിന് വരുവല്ലോ അല്ലെ കയ്യും പോത്തിന്
ആഹ് ഓര് പോയിട്ടാ രാവില ചായന്നെ കുടിക്കല്
ആഹ് ശരി
ഓല് പോകുമ്പോ ഓലെ പറഞ്ഞേക്കാതായ കു കുടിക്കൻ ഇരുന്നാല്
ആഹ് ഞങ്ങള് വനന ചെയ്യല് ഓരെ തരക്ക് കഴിയൂല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇടിക്കാരിക്കോള്ളൂ അവര് പോയന്റെ ശേഷം കാൽ ചായ കുടിക്കും ഒന്ന് ആഹ് ഉം
പിന്നെ വേറെന്താ മഴുണ്ടോ
നെല്ലന്നും മഴ വല്ലാതെ മയല്ല എന്നാലും വെയിലും ഇല്ല രണ്ടും ഘട്ടരു ദിവസാണ് മഴങ്ങന ചാറിങ്ങാടും നിന്നീന്നു തന്ന മഴല്ല
ഇവിടെ നല്ല വെയിലായിനിന്ന് എന്നാലും രാത്
ആഹ് എന്ന ഇന്നലെ വെയിലുണ്ടായിരുന്നു ഇന്നലെ ഇങ്ങനെല്ലായിരുന്നു പക്ഷെ ഇന്ന് തന്നെ വലിയ വെയിലുംല്ല മഴയില്ല ഉം മക്കളൊക്കെ എന്തെ വന്ന് ചോർന്ന വന്നാല്
ഇല്ലല്ല ചോറും തിന്നുല
ഏഹ് പിന്നെന്തേ മീനെന്തേ അയ്ശരി ഏത് സ്കൂളിലാ പഠിക്കണ ആം
കൊറേ ദൂരംന്നുംല്ല ഇല്ലര വെല്ലുവിള ഉണ്ടാളും ഒരു സ്കൂളും മറ്റോള് കുറച്ച് ദൂര ബസ്സിന് പോണം
ആഹ്
ഓള് പിന്നെ വണ്ടിയിലാണ് വരികോള് അഞ്ചുമണി ആാവും വര
ആഹ് പിന്നെ കൂടെ വീടിന്റെ എടുത്ത കൊടുന്നോക്കോല്ലേ വണ്ടി എടുത്ത തരല്ലേ
ആഹ് ഒരു ചെലപ്പോ നടന്നു പോരും ഇല്ലേ ഓരപ്പ പോയി കൊണ്ടുവരും
ഉം പിന്നെ ഉം
എന്താ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
ഇല്ലല്ല കൃഷിയൊന്നുംല്ല അവിടെണ്ടാ
ഇവിടെ ഞങ്ങള് വാഴ മഞ്ഞൾ ഇഞ്ചി
ആഹ് വാഴന്ന് അ ഞമ്മ ഇങ്ങനെ ഇണ്ടാക്കണംന്നല്ല ഇങ്ങനെ താന എ വർണ വാഴണ്ടല്ലോ ആഹ് എന്താ പറയ്നേ ചെറിയ പഴം
ആഹ്
ആഹ് എങ്ങനെ കൃഷി ചെയ്ത്ണ്ടാക്കുന്ന ഒന്നല്ല ആദ്യ വെച്ചതായിരുന്നു പിന്നെ എങ്ങനെ കുട്ടി കുട്ടിങ്ങള വച്ചു ഇങ്ങനെ ഉം
രണ്ടാവണല്ലേ
ഉം ആഹ് ആഹ് ഉം അല്ല വേറെ കൃഷിയൊന്നുല്ല അങ്ങല്ല
അത് ശരി
പിന്നെ അവിടെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാ താല്പര്യംള്ള ആളാവലേ
റംബൂട്ടാണ്ട് പിന്നെ മാ മാങ്ങ ഉണ്ടനി മാങ്ങ സീസൺ കഴിഞ്ഞല്ലോ
ആഹ് ഇപ്പൊ കഴിഞ്ഞല്ലല്ലേ ചക്ക അ അങ്ങനെയള്ളൊക്കെ ഉണ്ടാവലെ
ഞങ്ങക്ക്വ്ടെ ചക്കണ്ടായിരുന്നു ഉം. പ്ലാവ് വീട്നോട് ചാട് ചാഞ്ഞ കാരണം വെട്ടി രണ്ടു പ്ലാവ്ണ്ടയിരുന്നു. ളം വെട്ടി ഒഴിവാക്കി.
അയ്ശരി.
ഉം
ചക്കണ്ടായാല് രസാണ്. എല്ലാരുകൂടെ കൂടുമ്പം
ആഹ് ആഹ് ആഹ് ശരിയാണ്. നല്ല ടേസ്റ്റ്ള്ള ചക്കായിന്നുട്ടോ? നല്ല മധുരുള്ള ആഹ് അത്ശരിയ.
കൂടണല്ലോ
കൊറാള് വേണം. ആഹ് വ ഏഹ് ആഹ് വന്ന് ഏഹ് സ്കൂളില്ലാത്ത സന്തോഷം വ വന്ന് പറയാണ്. ആഹ് ഇന്ന് മോൾക്കിണ്ടെയ്‌നി അപ്പോൻക്ക് പോവാൻ ഭയങ്കര മടി. അവൾക്കില്ലല്ലോന്ന് പറഞ്ഞാണ്ട് നിക്കായിരുന്നു പിന്നെ ഞാ ആഹ് ഇപ്പ പറഞ്ഞിങ്ങാണ്ട് ഇങ്ങനതാക്കിയപ്പോ അങ്ങനെ പോയതാണ്.
ആഹ്
ഞാ പോണില്ലാന്നർഞ്ഞ് നിക്കായിരുന്നു ഒരാള് അങ്ങന പോവാൻ മടിണ്ടാവുല ഒരാൾക്കില്ലാന്നറിയുമ്പളേ
അപ്പൊ നാളെ ഓനില്ലാന്ന്ല്ലേ?
ആഹ് അവള് പോണില്ലല്ലോ അപ്പൊ ഇൻക്കൊന്താ ഞാനും പോണില്ലാന്നറിഞ്ഞ് നിക്കും. ഉം പിന്നെ വേറൊന്തൊക്കെന്നിട്ട്? വേറെന്തങ്ങനെ പോണ് പത്ത് ആയിട്ടില്ലട്ടോ പത്ത് പത്ത് ആഹ് പത്തിൻറ്റ്